ഹലോ
കേക്കുന്നുണ്ടാ
ആഹ് കേക്കുന്നുണ്ട്
അ ആ ആഹ് എന്തായി തെരക്ക് കയിഞ്ഞോ
പിന്നെ എന്താ ചെറി ചെറിയ തൈ കൊള്ളാനങ്ങന പോണു
ഏഹ്, പിന്നെ എന്നിട്ട് വേറെന്ത വിശേഷങ്ങള്?
വേറെന്താ വിശേഷം.
പിന്നെ എന്നിട്ടേ അപ്പൊ എന്താണ് ഞാനെന്നിട്ട് അങ്ങനെ പറഞ്ഞു നൂറ്. നൂറ് രൂപ കൂട്ടിയിട്ടാ പറഞ്ഞത്, കാരണം എന്താ വെച്ചാൽ അവരെന്തായാലുംപ്പ അവർക്ക് വിളിക്കാനൊന്നും പോണില്ല. ആഹ്, ഞാനന്നട്ട് എന്നിട്ട് അത്ര പറഞ്ഞേന്ന് അറിയോ?
ആഹ്
ഞമ്മള് ഒരെണ്ണം എടുക്കുമ്പളാണല്ലോ നാനൂറ്റി എഴുപത്തഞ്ച്. ക്ഷ ഞാൻ ബൾക്കയിട്ട് എടുക്ക ക്കുമ്പ എനിക്ക് ലിക്വിഡിന് മുന്നൂറ്റി അല്ലേ വരണള്ളൂ. പിന്നെ ആ അമ്പത്റ്പ്യ കൊറിയർ ചാർജ് എന്തായാലും ഒരു നാന്നൂറുപ്യ. ഞാന് അഞ്ഞൂറ്പ്യ പറഞ്ഞു.
ഓ! ഓര് സമ്മയിച്ചോ?
അവര് സമ്മയിച്ചോന്നെടി, അവര് കണകൂട്ടുംമ്പോ നോക്ക അവർക്ക് ഞാന് മുന്നൂ റ്റി ഇരുപതിനാണ് ലിക്വിഡ് കൊടുക്ക്ണ്.
ഉം
അപ്പ അറനൂറ്റി നാല്പ്പത് ഉറുപ്പ്യണ്.
ഉം
അവര്ക്ക് വെര, പത്ത് ലിറ്റർന്ന്. അപ്പൊ അഞ്ഞൂറിന് അവർക്ക് കൊടുക്കുമ്പോ പൊ ക്ക് ലാഭം തന്നല്ലേ. നൂറ്റിനാൽപ്പത്റുപ്യ അവർക്ക് ലാഭാണ് അവരെ കണക്കൂട്ടല്. കാരണം എന്താച്ചല് ഒരു ലിക്വിഡിന് ഇരുന്നൂറ്റമ്പത് ഉർ പ്യ ഓരേ കണക്കില് വരുന്നുള്ളൂ.
ആഹ്, അനക്കപ്പ നല്ലൊരു ലാഭം കിട്ടും ഇത്‌മെ മറ്റെമ്മ കിട്ടുന്നേക്കായും കിട്ടും.
ആഹ് ഇക്കപ്പൊ എന്താച്ചാല് ഇത് മന്ന് ഇങ്ങന ഒരു നൂറുപ ലാഭം കിട്ടുമ്പോ ഇക്കത് കാര്യം തന്നെല്ലേ. ഞമ്മളോടാ കളി.
അല്ലേ പണി
ഇക്ക്
ഇക്ക് ഇണ്ടാക്കണ്ട മനക്കടൂല്ല.
അതെ അതെ അതന്നെ പറഞ്ഞ് അനക്ക് പണി കൊറവാണ് ഓതക്കുള്ളത് ഉണ്ടാക്കണ്ടല്ലോ ബാക്കിള്ളത് ണ്ടാക്കിയാ പോരെേ.
ഇണ്ടാക്കിയാ മതിയാലോ. ഞാൻ ഒന്നും ണ്ടായിട്ട് പറയല്ലല്ലോ. ഒന്നുണ്ടയിട്ടാ ഒക്കെ ബിസിനസന്നെല്ലേ നമ്മക്കിപ്പ ഒരു കസ്റ്റമർ പോകുമ്പോ അതിന്ന് പോണ ലാഭം നമ്മള് ഇത്‌ന്ന് എടുക്കണം.
ഉം, ന്താ
ഹതൊക്കെ നടകൊള്ളൂ ബൾക്കായിട്ട് എടുക്കും പക്ഷ ബൾക്കായിട്ട് എടുക്ക്മ്പോഴട്ട ലാഭം എടുക്കൻ കിട്ടുള്ളൂ ഞാന് ബൾ ക്കായിട്ട് എടുക്കണം പക്ഷെ അവർക്ക് ഞാൻ കൊടു ത്തിട്ടില്ല ഞൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോ ഇതൊക്കെ ഓർഡർ ചെയ്യണം അത ഞാൻ പറഞ്ഞ് ആഹ് ടുക്കണം ച്ചിട്ടാണ് പറഞ്ഞില്ലേ
ആഹ് അപ്പൊ അനക്ക് ബൾക്ക് ആയിട്ട് കിട്ടും
അപൊക്ക് ബൾക്കായിട്ട് ഇട്ടും അപ്പ അവര് ഓക്കെ പറഞ്ഞിട്ടുണ്ട് സമ്മയിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ബുക്കയ്യണം ഏഹ്
അപ്പൊ അനക്ക് നല്ലൊരു ലാഭം കിട്ടും ബൾക്കായിട്ട് കിട്ടിയാല് ആരൊക്കെപ്പ അന്നോട് കിറ്റ് വാണം പറഞ്ഞക്ക്ണ്
ഒന്നിന്റെ നാത്തൂനും ഒന്നൊരു മുത്തച്ചി കാരണം അവരോടാണ് ഞാന അവരോട് അവര് ഞമ്മോട് ഇതിനിന്റെ സത്യാവസ്ഥ ചോദിക്കുമ്പോ മ്മ്ക് പറഞ്ഞാ കായിരിക്കാൻ പറ്റില്ലല്ലോ കിറ്റ് വാങ്ങുമ്പോ എന്തായാലും ലാഭില്ലാണ്ട് ഞാൻ ബിസ്നസ് ചെയ്യില്ലന്ന് അവർക്ക് അറിയാലോ
ല്ല ആഹ്
അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കിറ്റ് വാങ്ങുമ്പോ ത്രോള്ളൂ ന്നാ ങ്ങളൊരു കാര്യം ചെയ്തോ കിറ്റേ മേടിച്ചോളിം ന്ന് പറഞ്ഞു ഞാന എന്തായാലും പൈസ കൂട്ടി പറയണം ന്നുള്ളില്ലന്നെ എന്റെ പണിയ ഇത്രിം അതിനി ഇക്ക വരല്ലേ പെണ്ണെ അപ്പൊ ഇഞി പണി നടക്കായില്ല പക്ഷെ എപ്പോഴും ചെലപ്പോ ഇത്ണ്ടാക്കാൻ മനക്കെട്ടാണം പറ്റണംന്നില്ലല്ലോ അപ്പൊ ഒരു കിറ്റങ്ങട് വച്ച് കുറച്ചങ്ട് ഉണ്ടാക്കി വച്ചാല് പിന്നെ ഓഡർ വരുമ്പോ ഇത് കൊടുക്കേല്ലേ വേണ്ടള്ളൂ
കൊടു ആഹ് ശരിയ
പിന്നെയാണ് എന്താണ് കുപ്പി കൊടുന്ന്തരുന്നോർക് ഞാന് മുപ്പത്തുറപ്പ്യ കുറച്ചരാന്നു പറഞ്ഞു ഇരുപതുറപ്പ്യ കുറച്ചുരാന്നും പറഞ്ഞു
കുപ്പി ആരാ കൊടുന്നേരാ
കുപ്പി തന്നെ ഓരോരുത്തരു ഉപയോഗിച്ചവര് ഒരു കഴിഞ്ഞത് ഉണ്ടാവലോ അത് ആക്രിക്ക് കൊടുക്കലല്ലേ
ആഹ് ആഹ് ഓലടുത്തുന്നെ ഈ തിരിച്ചു വാങ്ങല്ല പുതിയ കുപ്പി വാങ്ങിക്കല്ല
അല്ലല്ലാ കുപ്പിക്ക് മുപ്പത്തഞ്ചുരുപ്പിയ പെണ്ണേ അപ്പോ ഞമ്മക് ലാഭം ആകെ നപ്പത്തൂർപ്യ അമ്പ് നല് ആകെ അമ്പത്തുർപ്പിക്ക കൊടുക്കണച്ച നമുക്ക് ആകെ പതിനഞ്ചു ഉറുപ്യ ലാഭം കിട്ടയുള്ളൂ
ആഹ്
പക്ഷെ ഞാൻ ആളെ നോക്കിട്ടാടി കൊടുക്കുണതേ നമ്മള് നല്ല ഫ്രണ്ട്സുകള് ആണെങ്കില് ഞാന് വല്യ ലാഭം എടുക്കൂല
ആഹ്
പക്ഷെ നമ്മളെ ന്ന കുറച്ച് അത്യാവശ്യം ക്യാഷുള്ള ടീംണ് നമ്മുടെ അയൽവക്കകാരുണ്ടാവുല്ലേ എത്രയും ഇപ്പ നന്നൂറിനോ മഞ്ഞൂറിനോ
അപ്പൊ ഒരു പരസ്പരം കാണു കാണുന്നോര ആണെങ്കിൽ ആഹ് പ്രശ്നം
എങ്ങനെ
എല്ലാ അന്റെ രണ്ട് രണ്ട് കസ്റ്റമർക്ക് ഇത് രണ്ട് രീതി കൊടുക്കുമ്പോ ഓര് പരസ്പരം കാണുന്നില്ലല്ലോ
അവര് പരസ്പരം കാണൊന്നില്ല കാരണം എന്താച്ചാല് ഒന്ന് ഞാൻ കൊടുക്കണത് ദൂരത്തേക്ക് ഇള്ളൊരുക്കാ
ആഹ്
ഞാൻപ്പൊ പറഞ്ഞരാ ഒന്ന് കൊടുക്കണത് എന്താണ് ഇന്റെ ഇപ്പൊ ഈയ് ഈയ് വിചാരിച്ചോ ഈയ്യാന്ന് വിചാരി അന്റെ നാത്തൂവിന് എക്സാമ്പിൾ പറയാ അന്റെ നാത്തൂവിനെ ഒരിക്കലും ഞമ്മള് നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ സാധനം അവിടെ ഷോപ്പില് കൊണ്ടോയി കൊടുക്കും അവര് അവിടെ വന്ന് കളക് ചെയത് പോവും പക്ഷേ ഈ ആളൊക്കെ ഓർഡർ തന്നക്കണത്
ആഹ് അപ്പൊ എനിക്ക് കുറച്ച് തരുവോ ഉം ആഹ്
അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഞാന് മുന്നു
കറക്റ്റ് എമൗണ്ട് ലാഭം എടുത്ത് പറയാം ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ ഹലോ